ഹലോ കേൾക്കണോ
അഹ ആഹ കേക്കാണ്ട്
ആഹ പറ്ഞ്ഞ് എന്താ സുഖാട്ട് പോന്നോ എന്തക്കെ ഇങ്ങള വിശേഷം ഉം ചായകുടിക കയ്ഞ്ഞ് ഉച്ചക്കുള്ള ഫുഡൊക്ക റെഡി ആയി ഇരിക്കുന്നു ഉം ആഹ് നേരത്തെ ചെലൊര്ക്ക ഒര്ങ്ങും ഒര് പത്ത് പത്തര ആവ്മ്പഴേക്കു ഒരുങ്ങും
അതല്ലേ ശരി ഇവ്ട്ന്ന് കൊഴപ്പന്നുല്ല സുഖാണ് അഹ
ആ പിന്ന ഫി ടി വികാണ്ക ഫോണ് അങ്ങനെക്കയ
ആഹ അഹ ശരി എന്ത് എ കു സ്കൂൾക്ക് പോവാം കുട്ടികള് അങ്ങനെന്തൊ പിൻ ഇത്ര നേര്ത്ത ഒര്ങ്ങണ ഹ് അ അ ശെ ആഹ അ ടൈമ് ല്ക്കാവ്മ്പത്ത്നും ഒക്ക ആക്കാവ്ല്ലേ
അങ്ങന ഒരുങ്ങിയതൊണ്ട് ഇന്ന്പ്പ് സ് സാറ്റർഡേ അല്ലേ അപ്പ പിന്നെ
അെ ആഹ
ശനിയാച്ച ആവോണ്ടെ ഒര് ലീവല്ലെ ഇന്നും നാളെക്കെ എന്നാലു ആ സമയത്തേക്ക് ഒര്ക്കും
ആഹ് ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലേ
ആ ഐസ്കൂള് ഒര് മോന്ണ്ട് ഒര് മോനില്ല
അത് ലെ ശരി ഇന്ന് ഇവടെല്ലാര്ക്കൊക്ക സ്കു ഉണ്ട് ഇന്നൽത്ത അവധി ഇന്ന് വർക്കി ഡേ ആക്കിട്ട് കൊയപ്പം -
ചോറ് കൊണ്ടോവാല് ഇല്ലാത്തോട്ട് പിന്നെ പ്രശ്നല്ല മറ്റേ ചോറ് കൊണ്ടോവാണെങ്കി നല്ല രാവ് ലെ നല്ലെര് തെരക്കെക്കാരം അപ്പ പിന്നെ ൾപ്പം പണി ഒരുങ്ങു ഉ ഉ
എന്തായലും അത് നല്ലതാണ് ഉച്ച ആവ്മ്പത്തെന് എല്ലാം കഴിയല്ലോ രാവിലെ പത്ത് പനൊന്ന് മണിയാ അഹ് അതിനൊള്ളെന്താ എന്താണ്
ഇങ്ങക്കെത്ര കുട്ടികളാ
എക്ക് രണ്ടാള് മൂത്തോന് ഒന്നാ ക്ലാസ്സില് പഠിക്ക്ണു ആൺകുട്ടിയാണ്
അഹ ആഹ
രണ്ട് രണ്ടാമത്തെത് പെൺകുട്ടിയാണ് രണ്ട് വയസ്സാവ്ണു
ആഹ അഹ എന്നട്ട് പണികളൊക്കൊരിങ്ങിയ ഞാ വിചാരി ചെറിയ കുട്ടികളൊന്നും ലേ
ആഹ് ഇനിപ്പ അങ്ങനൊര്ങ്ങിട്ടില്ല ഇന്ന്പ്പം എന്റ വീട്ട്ലാണ് അപ്പ ഇങ്ങനിരിക്ക്
അതോട്‌ പിന്നെ കൊയപ്പല്ല സത്യം പിന്ന അങ്ങനാണ്ട് ഇരിക്ക എന്നാലും
രാവിലെ ആ അടിക്കലും തൊടക്കലും അങ്ങനെള്ള രാവിൽത്ത പണികള് കയ്ഞ്ഞു ഉച്ചക്കുള്ളതൊക്ക പിന്നെ ഇന്നലെ ചോറും കൂട്ടാനൊക്ക വെച്ച കാർണെ നോമ്പല്ലാര്ന്നൊ.
ആഹ്. അഹ്
ആഹ് പിന്നെ വൈന്നേരം കടി പത്തിരി എർച്ചീക്ക ആയ കാർണം ചോറനങ്ങിട്ടില്ല. ചോ ചോറും കറികളൊന്നും വെച്ച് പ്പ്ന്ന് അനങ്ങിട്ടില്ല.
ആഹ് അഹ് വേറാരുല്ലെ അപ്പ വീട്ട്ല്. ബ്രദ
താരു അൻ അഹ് താത്താരും ബ്രിദ അ അങ്ങളാരെക്കെണ്ടല്ലോ തം ക്കെ തത്താരൊക്ക വിര്ന്ന് വന്നോര് പോയി താത്തന്റെ കുട്ടികളൊക്ക ണ്ടായ്ര്ന്ന്ല്ലേ. പിന്ന രണ്ടാങ്ങളാരും ഒരാള് പഠി ക്കണോടുത്ത്. ഒരാള് മദ്രസെ പഠിപ്പിക്കാണ്. രണ്ടാളും പോയ്ക്കുണു.
അപ്പ മദ്രസല്ലേ ഇന്ന്.
ആഹ് മദ്രസണ്ട്.
കളഞ്ഞോ?
ഞാന് ഇല്ല്യല്ല. കളയൂല. ഞാന് ഇവട്ന്റെ ഇന്റെ വീട്ക്ക് പത്ത് മിനിറ്റ് യാത്രേ ഉള്ളു.
ഓഹ് അപ്പൊ പിന്നെ കൊണ്ടയാക്കി കൊണ്ടന്നിട്ട്.
ആഹ് അപ്പൊ ഇവട്ന്ന് പറഞ്ഞേക്കും. ഇവടെ അടുത്ത് ഏതേലും വൺ. ട്ട്യാളു പോവുമ്പോ അവര് കൂടെങ്ങനെ കേറ്റി പറഞ്ഞേക്കും. പിന്നെ മദ്രസ വിട്ട്ട്ട് അവ്ടെ ഹസ്ബന്റ് വീട്. പോയിട്ട് ചായ കുട്ച്ച്ട്ട് അവട്ന്ന്. അങ്ങ് ഇവട്ന്ന് അങ്ങോട്ട് വണ്ടിണ്ട്. സ്കൂള്ത്തെ വണ്ടിണ്ട്.
ആഹ് ആഹ്.
അവ്ട്ന്നും പോവാ. ഇവ്ട്ന്നും പോവാ. അപ്പൊ അവ്ട്ന്ന് വണ്ടി ഇവ്ട്ന്ന് ഞാന്. ഉം എന്താ ബാഗൊക്കെ കൊടുത്തയക്കും. ബാഗും ടിഫിനൊക്കെ കൊടുത്തയക്കും. അവ്ടെ വണ്ടി എത്തുമ്പത്തേന് അവടന്ന് കേറിട്ട് സ്കൂൾക്കോവും ചെയ്യും. ങ്ങട്ട് ഇവ്ടെ നിക്ക്ണ സമയത്തഅങ്ങനെ ആഹ് ആഹ്.
സൊന്തായിട്ട് വീട് ല്ലേ.
ആഹ് അതെ രണ്ടോട്ത്ത്ന്നും വണ്ടിയായ കാര്ണം പിന്നെ അങ്ങനെ
ആഹ് ആഹ്.
ഉം. പ്പൊ മദ്രസ കളയത്തുല്ല. സ്കൂള്ക്ക് ഇവിടുന്നൊക്കെ അങ്ങനെ പോവ് എന്താണ്.
എന്തരും വർ ഏഹ് ജോലി എയ്യുന്നുണ്ടോ ഇങ്ങള്.
ഇല്ലല്ല. ഞാന് ഹൗസ് വൈഫാണ്. ജോലി എയ്യുന്നൊന്നുല്ല. ഓൺലൈനായിട്ട് ചെറിയൊരു വർ എന്ത്?
ആഹ് ആഹ്. അതെന്താ. ആഹ് മറ്റേ ത് ഇട്. ക്കേകാരെല്ലെ. അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും.
അല്ലല്ല. അഡ്മിഷൻ എടുക്കല്ല. നമ്മള് വിടെ കോയിൻ സ്വരൂപിച്ച് വെക്ക്ണ ഒരു പ്ലാറ്റ്ഫോമാണ്.
ആഹ് ആഹ്. ആഹ് ത്പ്പോ പുത്‌ തായിട്ട് ആരോ ന്ന് ചോയിച്ച്ണു.
എന്താ ക്രിപ്റ്റോ കറൻസിന്ന് പർഞ്ഞാ കേട്ട്ക്ക്ണോന്നറിയില്ല. ഇപ്പൊ പുതുതായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ അറിഞ്ഞു തൊട്ങ്ങ്ണ്ള്ളൂ.
ഹ് ഇങ്ങനെയി. പക്ഷെ നല്ല പൈസ വേണം എമൗണ്ട് തോന്ന്ണ്ണ്ണ്ട്. അമ്മള്
എമൗണ്ട് നമുക്ക് ഇഷ്ട്ടുള്ളത് ചേരാം. ചെറുത് മുതൽ വലുത് വരെണ്ട്.
ഒരു പെണ്ണ് കൊറേ ആയി ചോയ്ക്ക്ണു കൂട്ടണോ കൂട്ടണോന്ന്ള്ളത്. അപ്പൊ ക്ഷേ എനിക്കതിനെ കുറിച്ച് ആഹ് എനിക്കതിനെ കുറിച്ച്ട്ട് കൂടുതലാണ്ട് അറിയാനി ഇപ്പൊനിക്കൊന്നുംല്ല വിട് നും നും.
ഞാനൊന്നും പ്പ അറിഞ്ഞിട്ട് കേറിയതൊന്നല്ല. ഹ്‌ഹ്‌ അതില് കേറിയാതൊക്കെ അറിയും.
ഏഹ്. ഓൺലൈൻ ബിസിനസ് ഇതുപോലേ ഒരുപാട് ചെയ്തിരുന്നു. പിന്നെ കൊർച്ച് നിർ ത്തിയതാണ് പൂട്ടി പോയി. അത് നഷ്ട്ടായി പോയി.
ആഹ് വേറെന്താ ചെയ്തിരുന്നെ? പ്രോഡക്ടിന്റെ. സെല്ലിങ്ങൊ അങ്ങനെന്തേലും ഇണ്ടായിരുന്നോ?
ഉം പ്രൊഡക്റ്റ് സെയിലും എല്ലാം ഉണ്ടായിരുന്നു. ബോച്ചേന്റെ ഇണ്ടായിരുന്നു. ഇങ്ങനെ കൊറേ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് കെട്ട്യാേൻ പറ്ഞ്ഞു മ തി നിർത്ത് അക്കൗണ്ടന്നെ പോവാനായ്ക്ണ് അപ്പ പിന്നെ.
അതൊക്കെ പൈസ എറ ക്കിട്ടുള്ളതാണോ അല്ല അല്ലാതെ കേറ്ണതോ?
ത്തം പൈസ എറക്കിയിട്ടുള്ളത് തന്നേണ്. പ്രൊഡക് ഇതമ്മക്ക് മറ്റേ പൈസ എർക്കാതെ ചെയ്യാൻ പറ്റി പക്ഷെ അങ്ങനെ ആരും വാങ്ങിക്കൂല നമ്മളിങ്ങനെ ചോദിച്ചർഞ്ഞ്ങ്ങനെ. കൊണ്ടോയ റിസ്
ഏത് പ്രൊഡക്ട് സെല്ലിങ്ങോ?
സ്റ്റാറ്റസ് വെച്ചിട്ട് അങ്ങനെതാവാണെ തെരക്കടില്ല.
അഹ് ആഹ് ശെര്യ.
അങ്ങനെ ആവശ്യക്കാരെന്തലും വരാണെങ്കി പിന്നെ നമ്മള് ഇങ്ങനെ അഡ്മിഷൻ കുട്ട്യേൾക്ക് പഠിക്കാനുള്ളത്തുണ്ടാവുമോ
അഹ് ആഹ് നമ്മുടെ അഡ്മിഷൻ ആഹ് അത് ഞാൻ ആദ്യക്ക് നോക്കി. പക്ഷെ ഈ കുട്ട്യേളെ നമ്മളാണ് കൊടുക്കണം. പത്ത് കുട്ട്യെളെ നമ്മള് ഇണ്ടാക്കി ക്കൊടുത്തിട്ട് നമുക്ക് എന്ന് ക്ലാസ്ത്തൊട്ക്കാൻ പറ്റ്ണെല്ലെ. എന്താ സ്വീറ്റ്സ് എന്താ പറയല്
കൊറേ ആ കറേണ്ട് സീസ് പിന്നെ വേറെഇണ്ട്. സി എം വെ പിന്നെലെ
പക്ഷെ കുട്ട്യേളെ കിട്ടാ ഒരു പാകൂല്ല. ഇതില്ക്ക് എറങ്ങ്ണെ അഡ്മിഷൻ ഷെ ഫീസ് കൊടുത്തിട്ട് കുട്ട്യേളെ അഡ്മിഷൻ എടുക്കണ്ടെ. അതിനാരും തയ്യാറല്ല. അവര് കൊടുത്താൽ ഒള്ളു നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനൊള്ളൂ.
എങ്ങനെ ഈ പത്തെണ്ണൊക്കെ കിട്ട്ണ്. കിട്ടൂല പിന്നെ എന്താ വെച്ചാല്റ്യാെ. ഇപ്പൊക്കെ അധികം. സ്കൂന്നെന്നെ പഠിക്കോണ്ടെ ടൂഷനും വല്യ ഇതില്ല. പിന്നെ വല്യ ക്ലാസ്ള്ളൂ. പിന്നെ എവിടെങ്കിലും പത്താം ക്ലാസ് പ്ലസ് ജ്ലറി ടി ടി സി അങ്ങനെ കിട്ടാണെങ്കിൽ പിന്നെ കൊഴ്പ്പല്ല.
ആഹ് ആഹ്
അതൊക്കെ ഇണ്ടെങ്കി പിന്നെ കൊറ്ച്ചും കൂടെ ഇതാവും ഓൺലൈൻല്. ഇപ്പ ഇത് ഇനിയൊക്കെ പോയിട്ട് പഠിക്കല്ലെ.
എന്താലും പൊറ് പോയിട്ട് എന്തേലും ചെയ്തിറ്ണ്ടായിരുന്നോ എന്തേലും.
അഹ് ഞാനിപ്പോ കോഴ്സ് എന്റ് കല്യല്ലാം ചെറുപ്പത്തി കഴിഞ്ഞ തോണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ പഠിക്ക
ആഹ് ശെരി. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയി.
കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത് കൊല്ലായി. ഇരുപത് കൊല്ലായിട്ടാണ് നമ്മള് പഠിക്കൻ പോകുന്നത്.
അതെല്
അതെ അല്ല മൈന്റൊന്നും റീഫ്രഷ് ആകാന് ഇതിനൊക്കെ ആയിട്ട്.
ആഹ് ആഹ്
ൻ വേണ്ടിട്ടൊക്കെ പോന്ന് പിന്നെ എന്താ വെച്ച നമക്ക് കൊറ്ച്ച് കഴിഞ്ഞിട്ട് ഇടുക്കാലൊ. എന്തെങ്കിലൊക് പ്ലസ് ടു ആണ് പ്ല
കായൊന്നും ഒന്നല്ലും തടസ്സൊന്നല്ല. ഇത്ര വ എത്ര കായലും പഠിക്ക
ആരെങ്കിലും നമുക്ക് പൈസ കൊട്ന്നെരും ഇന്നാന്ന് പറഞ്ഞിട്ടില്ല നമ്മളെന്നെ അ
ആഹ് നമ്മളെന്നെ എടുക്കണം.
അതിന് പത്ത് രൂപയാണെങ്കി നമ്മൾ വാല് നമ്മള് നൂ ആയിരം ത്ത രൂപെടെ ഒക്കെ വല്ല്യയതായ വലുതായി
ഉം ഉം അതെതെ നമ്മൾക്ക് ഹസ്ബൻഡ് തരായി അല്ല പക്ഷെ ഞമ്മക്ക് ചോയിക്കണെന് ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് തെര്ണെന് അവർക്കും ഒരു ലിമിറ്റ് ഇണ്ട്. നമ്മളെ എല്ലാ ആവശ്യവും നടക്കണം ന്നൊന്നുല്ല. നമ്മളെ കയ്യില് എന്തെലും ഉണ്ടാവുകയുണ്ടെങ്കി നമ്മള ആവശ്യങ്ങള് നടത്ത
തെകയീല അങ്ങനെ ഒരു അവശ്യം ഇതാണ്.
ഉം ഇപ്പൊ ഒരാൾടെ വരുമാനം കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂലേ. പണ്ടത്തെ കാലല്ല എല്ലാത്തിനും വെലയാണ്.
മനസ്സിലായതു കൊണ്ട് നമ്മളേം പഠിക്കാൻ വിടാനരു താല്പര്യം.
ആഹ് വിടാൻ താല്പര്യം ഹും.
ഉ അതുകൊണ്ട് പിന്നെ പ്രശ്നം ഇല്ല അവർക്ക് മനസിലായി ജീവിതം ഇങ്ങനെ ഒരാൾ മാത്രം
ആഹ് ഒരാളെ മനസ്സിലും കിട്ടൂല ആഹ് അപ്പൊ പൊക്കോം വേ പൊയ്ക്കോളാൻ സമ്മതായീലെ.
ആഹ് അപ്പ സമുദായി ഞാനും ഒമ്പ് കല്യാണം കഴിഞ്ഞപ്പോ ഒമ്പ് പത്ത് എഴുതി പ്ലസ് വൺ എഴുതി പ്ലസ്
നെ കല്യാണം കഴിഞ്ഞു ലെ
ആഹ് പിന്നെ ഇരുപത് വം ഇപ്പഴാണ് ഞാന് പിന്നെ വേറെ കോഴ്സ് ആ കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടി പോയത്.
എൻ എന്ത് കോഴസിനാ പിന്നെ പഠിച്ച്?
ഇല്ലേ തുല്യത കോഴ്സ് ഉണ്ടാവല്ലോ നമ്മളിപ്പോ പത്താ പ്ലസ് ടു കഴിഞ്ഞട്ടല്ലേ പിന്നെ രജ് അല്ല ഞമ്മക്ക് കോളിഫിക്കെ കസ്റ്റെങ്കി വേണ്ട ഇപ്പത്തെപറ് കാലത്ത്.
ആഹ് അത് ഇന്നാലും എക്സാം എഴുതി ഇടുക്കാ നമുക്ക് വീ ട്ടുന്നനെ പഠിച്ച് എക്സാം നിങ്ങക്ക് ങ്ങ താൽപ്പര്യുണ്ട് കേറ എന്തെങ്കിലൊക്കെയും എക്സാമ് എസ് എൽ സി എഴുതാ പ്ലസ് ടുന്റെ എക്സാം എഴുതിയാ കേറാലോ. സർട്ടിഫിക്കറ്റ് കിട്ടിയാ മതിയെല്ലോ.
ഉം പക്ഷെ എനിക്ക് അതിനോട് താല്പര്യണ്ട് നല്ല ക്യാഷും കൊടുക്കണം പിന്നെന്ന് വച്ചാ ഈ ഓലൈനിൽ അല്ലേ പഠി ച്ച പഠിത്താവൂലാ.
ഉം ഉം പോയി പഠിക്കണത് കിട്ടൂല.
ഒരാഴ്ചീല് ഒരു ദിവസാണെങ്കിലും നമുക്കത് വല്ലാത്തൊരു മൊമെന്റാണ് കാരണം നമ്മളെക്കാൾ പ്രാ യള്ളത് പത്തറുവത്തഞ്ച് എഴുപത് വയസ്സായ ആളുകളൊക്കെ വരുന്നെ അപ്പൊ ഞങ്ങൾ ഫാമിലി ടൈം ഒരു രസാണ് ലൈഫില് കിട്ടാത്തതല്ലെ അതൊക്കെ. ഓൺലൈൻ റ്റ് പഠിച്ച് എല്ലേതന്നെപ്പൊ ബിസിനസെയ്ത് ബിസ്നസെയ്‌തു മുഴുവം ഓൺലൈൻ ഫ്രണ്ട്സ്.
ആഹ് അങ്ങനെക്കെപ്പ തന്നെല്ലപ്പൊ ബി ഉം ഏത് ബിസിനസായാലും ഇപ്പോ കമ്മ്യൂണിറ്റി ഇണ്ടാക്കലന്നെ ബിസിനസ്. ഉം കസ്റ്റമേഴ്സിനെ ഇണ്ടാ റ്റാ കമ്മ്യൂണിറ്റി ഇണ്ടാക്കലന്നെ ബിസിനസ് അപ്പ തന്നെ നമുക്ക് കൊറെ ഫ്രണ്ട്സും ആകും. ത്തിലേ പരിചയക്കാര് ഒരുപാടാകും
എടാ ഇപ്പൊ കേരളം മൊത്തം അറിയും നമ്മളെ പോലെ എല്ലാ ഏത് വരുന്നത് അറില രസാണ് അത് ലേ ക്ഷീ ഈ ഫോണോണ്ട് അങ്ങനെക്കെരു ഉ മറ്റേത് പണ്ട്ന്ന് പറഞ്ഞ അങ്ങനൊന്നു അല്ല ഞമ്മള നാട്ടില് വീട്ടില് നാല് മു സൈഡില്ള്ള ആളുകള മാത്ര അറിയുള്ളൂ. ആഹ് അപ്പൊ കേരളത്തിലായതോണ്ട് നൽ
ആഹ് ഇപ്പൊ ഏത് ദുനിയാവിന്റെ അറ്റത്ത് കെടക്കുന്ന ആൾക്കും നമ്മ ക്ക് പരിചയപ്പെടാ.
എന്തെലൊക്കെ സ്റ്റാറ്റസൊക്കെ വെക്കുമ്പറീ ഇതൊക്കെ എവിട്ന്ന അനക്ക് കിട്ട്ണ് ചോയിച്ചും ചെലോൽക്ക് തായി ഇൻകാണങ്കി പിന്നെ സൗഹൃദം നല്ല ഇഷ്ട്ടുള്ള
ആഹ് ഇപ്പൊ ഈ വിളിക്കണ സമയത്തന്നെ ഓരോരുത്തര് പറീണേ കേക്കുമ്പോ വയനാട് ഇന്നെ തൃശ്ശൂര്ന്നൊക്കെ പറീണേക്കുമ്പൊ ഇയാള് അവടെ കെടക്കണ ആൾക്കാരൊക്കെ ഇന്നെ വിളിക്കിണ്ട്ലെ എന്നൊക്കെ ഒരു തോന്നല് ഞമ്മളെ അട്ത്ത്ള്ളോരല്ലേ മ്മക്ക് വിളിച്ച അറിയൊള്ളൂ പരിചയള്ള ഇത്ങ്ങ ത്തത് ഓൺ ഓൺലൈൻ ബിസിനസാവുമ്പോ പിന്നെ പലേ ഭാഗത്ത്ന്നും ചി
ഉം ചെന്നൈന്നൊക്കെ വിളിക്കണോര്ണ്ട് പ്പളെ ഇത്രീം ദൂരത്ത്ന്നൊക്ക ആൾക്കാര് വിളിക്കോ
താവുലേ
അതൊക്കൊരു രസം ഉം ഇവളെ ആഹ് ഹസ്ബൻ്റ്നെന്താപ്പ ജോലി
ഹസ്ബൻ്റ് പ്പോ മറ്റേ ത്ലാണ് ഇവടെ വർക്കെയ്യാണ് ഓട്ടോഡ്രൈവറാണ് പിന്നെ വീട്ടിലെ പണികള് അങ്ങനൊക്കായിട്ട് അത് കഴിഞ്ഞിട്ട് വാണം പോവാൻ
ആഹ് അത് ശെരി അപ്പൊ സ്കൂൾ വാടകക്കണെങ്കി ഇട്ത്തൂടെ കിട്ടുലേ ഓട്ടോഡ
വീട്ടില് വേറെ ജോലികള്ണ്ട് അത് കഴിഞ്ഞിട്ടെ പോകാൻ പറ്റുള്ളു
ആഹ് ആഹ് ശെരി ആഹ് ആ ടൈമിലെന്നെ എപ്പഴും പോണം അതും ഒരു റിസ്കാണ് എവിട്ക്കും നീങ്ങാ പറ്റൂല സ് സ്കൂൾ ട്രിപ്പ്ണ്ടെങ്കിലേ
ഉം ഉം മാത്രല്ലേ പറ്റൊള്ളു
ഉം
അതാവുമ്പോ പിന്നെ അതാ സമയത്ത്ഇത് കഴിഞാല് വീട്ടിലെ ജോലി അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊക്കെ ഇന്നാ ഓക്കെ പിന്നെ വിളിക്കാട്ടോ
ആഹ് ആഹ് ശെരി ന്നാ ഓക്കെ
ഓകെ